സുഖല്ലേ
സുഖാണ് നക്ക് സുഖല്ലേ
ആഹ അ സുഖാണ്
ആഹ ഭക്ഷണം കഴിച്ചോ
ഭക്ഷണം കഴിച്ചു നിങ്ങള് ഭക്ഷണം കഴിച്ചോ
ആഹ കഴിച്ചു അവിടെ മഴയുണ്ടാവും
മഴ കുറച്ചു മുന്നേ നല്ല മഴക്കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വെയിലായിട്ടുണ്ട് എന്നാലും ഒരു ചെറിയൊരു ഇരുണ്ടും മുടിയിട്ടുണ്ട് അവിടെ എന്താ ത്ത
ഇവിടെപ്പോ നല്ല മഴ പെയ്യുന്നുണ്ട്
നല്ല മഴയുണ്ട്
നല്ല മഴ നല്ല മഴല്ല ഒര അത്യാവിശ്യം മഴ പെയ്യുന്നുണ്ട്.
ആഹ് പിന്നേ എവിടെയെങ്കിലും പോയിരുന്നോ?
ഞാന് കൊറച്ചു മുന്നേ പോയിരുന്നു
എങ്ങടെ?
സിനിമ കാണാൻ പോയിരുന്നു.
ആഹാ ഏത് സിനിമ?
ദൃശ്യം ത്രീ
എങ്ങനുണ്ട്
നല്ല സിനിമ നല്ല ഉം ലാസ്റ്റ് ലാസ്റ്റ് ട്വിസ്റ്റ് ഒക്കെണ്ട്. നല്ലതാ
ആഹ് സിനിമേല് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടോ?
ഇഷ്ടപ്പെടാത്ത അങ്ങനൊന്നുല്ല നല്ല സിനിമ
ആഹ്
ആ നീ എവിടെയേലും പോയിരുന്നോ?
ആ ഞാൻ പോയിരുന്നു
എവിടെ പോയെ
ഞാന് ഏ ബീച്ചിൽ പോയിരുന്നു അതുപോലെ മന്തി കഴിക്കാൻ കുബാബെ പോയിരുന്നു
ഓ ഏത് ബീച്ചിലാ പോയെ
ബേപ്പൂര് അട്ത്ള്ളെ ഗോതേശ്വരം അങ്ങനെ എന്തോ ആണ് പേര്
ഓ കോഴിക്കോടല്ലേ
ആ കോഴിക്കോട്
ആ എന്നാ പോയെ
ഇന്നലെ ഇന്നലെ പോയത് ഇന്നലെ ഉച്ചക്ക് ഉച്ചക്ക്ന്ന് പറയാൻ പറ്റില്ല ഒരു നാല് മണി ആ സമയത്തൊക്കെ
ഓ അപ്പോ സൺസെറ്റ് കാണാനായിരുന്നോ പോയിരുന്നേ
സൺസെറ്റ് കാണാനായിരുന്നു പോയത് പക്ഷേ കാർ മേഘ ഒക്കെ ഇണ്ടായിട്ട് സൺസെറ്റ് മര്യായ്ക്ക് കാണാനൊന്നും പറ്റിയില്ല
ഓ ശരി എങ്ങനെ ഒറ്റക്കാണോ പോയെ
അല്ല അല്ല എന്റെ എപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു
ഓ ശരി എങ്ങനെ വണ്ടിയിലാണോ പോയെ
ആ ബൈക്ക്‌മല്ലാ പോയത് ബൈക്കേറ്റ് ബീച്ചിൽ പോയി പിന്നെ അവിടെ നിർത്തിട്ട് ബാക്കി അങ്ങനെ നടന്നു
ഓ എങ്ങനെയുണ്ട് അവിട്ത്തെ അറ്റ്മോസ്ഫിയറൊക്കെ
അറ്റ്മോസ്ഫിയറോക്കെ നല്ലതാണ് അങ്ങനെ സം സംസാരിച്ചിരുന്ന് ഒരു മൂന്ന് മണിക്കൂറൊക്കെ പോയി അറിഞ്ഞത് പോലുല്ലാ
അത് ശെരി എങ്ങനെ നല്ല തെരക്ണ്ടോ ആൾക്കാര്ള്ള സ്ഥലാണോ
തിരക്ക്ന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത്ര വല്യ തെരക്കൊന്നുല്ല കോർച്ച് ആൾക്കാരൊക്കെ ഇണ്ട്
ആ
ഏരിയ കൊറവാണ് ചെറിയ സ്ഥലേ ഒള്ളൂ
ആഹ് ശെരി അപ്പൊ കോഴിക്കോട് ബീച്ചാണോ ആ ബീച്ചാണോ കൂടുതൽ ഇഷ്ടായേ?
അത് കോഴിക്കോട് ബീച്ഛനെയാണ്
ആഹ്
കാരണം കോഴിക്കോട് ബീച്ചന്ന് പറയുമ്പോ സൺസെറ്റ് ഒക്കെ നല്ല രീതിയിൽ കാണാനും പറ്റും പിന്നെ അത്യാവശ്യം വലുപ്പൊണ്ട് പിന്നെ കോയിക്കോഡ് ബീച്ചിണ്ട് റെ ഏഹ് വലത്ത് സൈഡില് അറ്റത്ത് പോയി കഴിഞ്ഞാല് ഏകദേശം പോയി ആ മറ്റേ ബേപ്പൂര് പർണ ബീച്ചിന്റ ആ ഒരു ഏരിയ പോലത്തെ ഏരിയ കോഴിക്കോട് ബീച്ചിന്റ ഇപ്പറത്തെ അറ്റത്ത് പോകും
അത് ശെരി
അപ്പൊ എന്തുകൊണ്ടും കാണാ രസവും കോയികോട് ബീച്ചാണ്
ഓഹ് പിന്നെന്താ കഴിച്ചേ
മന്തി മന്തി കഴിച്ചു കുബാബെ പോയിട്ട്
എങ്ങനെ ഉണ്ടായിരുന്നു
മന്തി നല്ല മന്തിയായിരുന്നു പക്ഷെ കൊറച്ച് എരുവിണ്ടായത്തോണ്ട് കൂടെ വന്ന ആക്ക് കഴിക്കാൻ കൊറച്ച് ബുദ്ധിമുട്ടുണ്ടായിര്ന്ന്
ആത് ശരി ഉം
പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു
ആഹ്
പക്ഷെ ഞങ്ങൾ കേറിയപ്പോ അപ്പത്തന്നെ സീറ്റ് കിട്ടി
ഉം
അതിന്റെ ശേഷൊക്കെ അവിടെ ആൾക്കാര് വൈറ്റ് ചെയ്തിരിക്കുണ്ടര്ന്ന്
ഓ അപ്പൊ രാത്രി ഇങ്ങനെ പോവാനൊക്കെ ഇഷ്ടൊള്ള ആളാണല്ലേ
രാത്രി പോവാനൊക്കെ ഇഷ്ടാണ് രാത്രീം രാവിലെയൊക്കെ നല്ലൊരു ക്ലൈമറ്റൊള്ള സമയത്ത് ഇപ്പോ വെയിലൊന്നും ഇല്ലാതെ മഴ പെയ്തിട്ടില്ല എന്ന മഴക്കാറ് മൂടി ഇങ്ങനെ നിക്കുന്ന ആ ഒരു ആ ഒരു സമയത്ത് നല്ല ക്ലൈമറ്റിലൊക്കെ ഇരിക്കുമ്പോ അപ്പോഴൊക്കെ രാവിലെയും പുറത്തിറങ്ങാനൊക്കെ നല്ല ഇഷ്ടാ പിന്നെ രാത്രി പ്രത്യേകിച്ച്. അല്ലെങ്കിൽ നല്ല മഴൊക്കെ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ചായേം ഒരു പരിപ്പടൊക്കെ വെച്ചിട്ട് വയനാട് മിനിയുട്ടി അല്ലെങ്കി ഇങ്ങനെ ഈ കക്കാടംപൊയിൽ കരിയാർത്തും പറ അങ്ങനത്തെ സ്ഥലത്തൊക്കെ നല്ല രസം
ഓ ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടോ
വയനാട് പോയിട്ടില്ല കരിയാത്തും പാറ പോയിട്ടിട്ടുണ്ട് കക്കാടം പൊയിലും പോയിട്ടില്ല മനിയൂട്ടി പോയിട്ടുണ്ട്
അവിടെൊക്കെ എങ്ങനെയാ പോയ ബൈ ക്കിൽഒക്കെയാണോ പോയത്
കാര്യം ത്തും പാറ ബൈക്കിലാ പോയത് മിനിയു ഈ ക- ഹലോ കേക്കുന്നില്ല? കരിയാത്തുംമ്പാറ ബൈക്കിലാണ് പോയത്. ആ മിനിയു ട്ടീ ബൈക്കിലും പോയിട്ടുണ്ട്. കാറിലും പോയിട്ടുണ്ട്. ബൈക്കില് ഞാന് മുമ്പ് കൊറെ മുമ്പ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ കൂടെ പോയതാ.
ഉം
കാറിലാണെങ്കിലും പ്ലസ് ഏകദേശം പ്ലസ് ടു ഒക്കെ ടൈമില് എന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം കാറില് പോയിട്ടുണ്ട്.
ആ
അന്ന് ഏ ഞാന് കാർ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് കാർ ഓടിച്ച അങ്ങനെണ്ട് ശരിയായിട്ടില്ല അതുകൊണ്ട് ഞാൻ കൂടുതലും ഓടിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന ഇങ്ങനെ ഓടിച്ചു. സ്ട്രേറ്റ് റോഡ് നേരേ നേ വിട്ടില് കുറച്ച് ഒന്ന് ഓടിച്ചിട്ട് നിർത്തി.
ഡ്രൈവിങ്ങ് ഒക്കെ ഇഷ്ടണല്ലേ?
നിങ്ങക്ക് ഇഷ്ടണോ?
ആ
കാർ ഓടിക്കാനും ബൈക്ക് ഓടിക്കാനും ഒക്കെ നല്ല ഇഷ്ടണ്.
കാറാണോ ബൈക്കാണോ കൂടുതൽ ഇഷ്ടം?
രണ്ടും ഇഷ്ടാണ്.
ഉം
കാറ് ഒന്നും കൂടെ ഇഷ്ടാണ്. ബൈക്ക് ഇഷ്ടല്ലന്നല്ല.
ഉം
ചില സ്ഥലങ്ങളിലൊക്കെ ബൈക്കില് പോണതാണ് രസം. ചില സ്ഥലങ്ങളില് കാറില് പോണതാണ് രസം.
ആ
അങ്ങനെ
കൊറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അപ്പൊ.
അങ്ങനെ കൂടുതലൊന്നു ഇല്ല. കുറേൊന്നുഇല്ല കൊറച്ചൊക്കെ. അങ്ങനെ കൂടുതൽ പോയിന്ന് പറയാനൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആ ഒന്ന് രണ്ട് സ്ഥലങ്ങളായതിനെ ഉള്ളൂ. അല്ലാതെ കൂടുതലായിട്ട് അങ്ങനെ പോയിട്ടൊന്നുമില്ല. പോണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതുവരെ പോകാൻ പറ്റ ഇതില്ല.
ഉം. അതെന്താ പറ്റാത്തെ?
പോവാന് ആരെങ്കിലും വേണ്ടെ ഒപ്പം.
ആ ശരിയാ.
പിന്നെ ഒറ്റക്ക് പോകുമ്പോളൊരു ഒരു രസം ഇല്ലല്ലോ? അങ്ങനെ കൂടുതൽ ആൾ വേണന്നൊന്നുമില്ല. ഒരാള് ഉണ്ടായാൽ മതിഎന്റെപ്പം. ഞാൻ എങ്ങട് വേണെങ്കില് പോവും.
ഒരാളുണ്ടായാൽ മതില്ലേ?
ആ ഒരാളുണ്ടായ അപ്പൊ പോവും.
ന്നാ ശരി.
അങ്ങനെയൊക്കെ നിങ്ങള് എവിടെങ്കിലും പോയിട്ടുണ്ടോ? എവിടെേങ്കിലും പോവാൻ ആഗ്രഹം ഉണ്ടോ?
ആ പോവാന് എവിടെ പോവാനും നല്ല ഇഷ്ടാണ്.
ഉം
പക്ഷെ അങ്ങനെ ലോങ്ങ് പോവാനുള്ള സാഹചര്യം ഒന്നും കിട്ടിയിട്ടില്ല
ആഹ് എന്നാലും എവിടെ പോണംന്നുണ്ട് പോയത് എവിടെക്കാണ്
ഞാൻ കൊറെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് കേരളത്തില് കേരള ത്തിന്റെ പുത്ത് അങ്ങനെ പോയിട്ടില്ല കുറവാണ്
ആഹ് കേരളത്തില് എവിടൊക്കെ പോയിട്ടുണ്ട്
കേരളത്തില് കാസർഗോഡോക്കെ എല്ലാ ഏകദേശം പോയിട്ടുണ്ട്
ആഹ്
പിന്നെ കണ്ണൂര് മാഹി അവിടൊക്കെ പോയിട്ടുണ്ട് വയനാട് പോയി ട്ടില്ല
ഉം
കോഴിക്കോട് പോയിട്ടുണ്ട് പല സ്ഥലങ്ങളും പോയിട്ടുണ്ട്
ആഹ്
പിന്നെ തിരുവനന്തപുരം പോയിട്ടുണ്ട്
ആഹ്
കൊച്ചിൽ പോയിട്ടുണ്ട് പക്ഷെത് കൊറെ മുന്നയാണ് അപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാം പറ്റിയിട്ടില്ല
ആഹ്
അങ്ങനെയൊക്കെ
ഹലോ
ഹലോ
ആഹ്
ആഹ് പിന്നെ ബാ ഗ്ളൂരില പോയ
ഉം
ബാംഗ്ലൂര് ബാംഗ്ലൂര് രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട് പിന്നെ കൂർഗ്
ആഹാ
ഊട്ടി അവിടൊക്കെ പോയിട്ടുണ്ട്
ആഹ്
അത്രൊക്കെ ഉള്ളു
ഞാനവിടൊന്നും പോയിട്ടില്ല
ആഹ്
ഞാൻ ഊട്ടി പോയിട്ടില്ല കൂർഗില് പോയിട്ടില്ല ബാംഗ്ലൂര് പോയിട്ടില്ല തിരുവനന്തപുരം പോയിട്ടില്ല വയനാട് പോയിട്ടില്ല
പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ടല്ലോ
നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ ആ അത ഒരു പ്രാവശ്യം ഒന്ന് ഡൽഹി മണാലി
ആ ആ അവിടൊന്നും ഞാൻ പോയിട്ടില്ലല്ലോ
മലമ്പുഴ ഡാം ഒക്കെ പോയിട്ടുണ്ടോ
ഇല്ല ഇല്ല
ഇല്ല ഞാനും കാസർഗോഡ് ഞാന് വന്നിട്ടുണ്ട് കണ്ണൂര് വന്നിട്ടില്ല കോഴിക്കോട് പോയിട്ടുണ്ട് പിന്നെ എറണാകുളം പോയതാണ് അതല്ലാതെ പിന്നെ തൃശ്ശൂരാ തൃശ്ശൂരും പോയിട്ടുണ്ട് ആ അത്രൊക്കെ എന്നാ ശരി
ആ ശരി
ഓക്കെ ബൈ